ഹലോ ആ കേക്കാം
ആഹ്ആ
ഇന്ന് ഏഹ് പോയിട്ടെന്തൊആയി ഇന്നലെ പോയിട്ട്
ഇന്നലെ പോയിട്ട് എന്തുവാ ഇന്നലെ പോയിട്ട് അതെല്ലാം മേടിച്ച് ച്ചോണ്ട് വന്ന്
അവരെന്തോ പറഞ്ഞ്
അവര് എന്തുവാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അതിന്റെ ഓരോന്നായി കൊണ്ടിരിക്കുവാന്ന്
ആഹ്ആ
ഉംഹ് പിന്നെ മറ്റെ ഇല്ലേ എന്തുവാ വേറൊര് കൂട്ടുകാരന് സെലക്ഷൻ കിട്ടി അവന് വിസ വന്നില്ലാരുന്നോ
എന്തോ
എടി എന്റെഉഊടെ കരുനാപ്പള്ളിലൊള്ളെയും കോട്ടത്തല ഒള്ളെ ഒരുത്തനും സെലക്ഷൻ കിട്ടിയില്ലാരുന്നൊ ന്നൊ അവമാർക്ക് വിസയും ഓഫർലെ വന്നില്ലായിരുന്ന് ന്നോ അതീ ഒര്ത് ത്തിന്റെ ടിക്കറ്റ് റെടി ടിയായി ഈ മാസം ഇരുപത്തൊന്ന്
ഓഹ് ആഹ്ആ
കഴിച്ചിതുവരെം അവന്റെ വെരുവെന്നാ പറഞ്ഞേന്ന്
ഓഹ്
ഉംഹ് അപ്പവൻ പറഞ് എന്തൊക്കെയാലും ഇപ്പഴത്തെ നിനക്ക് കിട്ടിയത് നല്ലത് കാം പറഞ്ഞ് എന്നിട്ട് ഒര് ടു ഇയർ അല്ലെങ്കി ഒരു മാക്സിമം ഒരു നാലു വർഷം നിന്നിട്ട് മ് ഈ കമ്പനിയിലോട്ട് ഞങ്ങളുണ്ടെങ്കി ഇങ്ങോട്ട് നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ ചെയ്യാംന്ന് പറഞ്ഞ അത് ഞാൻ പറഞ് ശെരിയന്ന് പറഞ്ഞ് അല്ലെകി ഷട്ഡൗൺ വർക്ക് വരുവാന്നെങ്കി അത് വലൊം നോക്ക ക്കണം ഹ്
ആഹ്ആ പിന്നെ എങ്ങന്ണ്ട് ത്തും
കൊഴപ്പൊന്നുല്ല
പല്ലിന്റെ അതിന്റെ കാണിച്ചോ എവിടെലും
ഇല്ല അത് കാണിക്കണം
ഉംഹ് കെ ജി എമ്മില് കാണിക്ക് അവിടെ നല്ലെ ഡോക്ടറാ
തിങ്കളാഴ്ച പോവുമ്പോ പതിനായിരം രൂവ കൈ കൊടുക്കാണോന്ന് അവറെ
ആണോ?
ഇനിഷ്യൽ പേയ്മെൻറ്
അതങ്ങനെ സംഘടിപ്പിക്കാം
എന്റെ കയ്യിലുണ്ട് ഒരു ഇരുവത് രൂപ
ആഹ
പിന്നെ പത്ത് രൂപ മെഡിക്കക്ൽന്റെ,
അ എവിടാ ഇത് കൊടുക്കണ്ടുന്നെ
ഇനിഷ്യൽ പേയ്മെന്റ് എറണാകുളത്ത് കൊടുക്കണ്ടേ, അല്ല അവർക്ക് അത് ക്യാഷ ആയിട്ട് തന്നെ കൊടുക്കാണോന്ന്. ഉം പിന്നെ, അല്ലാത്ത ഉള്ളത് എന്തുവാ അവിടെ പേയ്മെന്റ് ഹോസ്പിറ്റലിലായിരിക്കും ചെയ്യേണ്ടത്.
ആണോ?
ആഹ
ഏത് ഹോസ്പിറ്റല്ല?
അത് അവര് ബുക്ക് ചെയ്തിട്ട് അവര് പറയ റ്റൊള്ളൂ നേരെ അങ്ങോട്ടാ പോകുന്നേ
എനിക്ക് തോന്നുന്ന എയിംസിലായിരിക്കും എയിംസിലായിരിക്ക അമൃതയിലെ, ആണോ? ഹലോ!
ഹലോ!
കേക്കാവോ?
കേക്കാം, വീട്ടിൽ ഇപ്പ ആരും ഇല്ലയോന്ന്?
ഇല്ല. അമൃതയിലായിരിക്കും അല്ലേ?
അല്ല.
ഉണ്ട് ഇവിടെ രണ്ടുപേരും ഉണ്ട്.
മമ്.
ഉം.
അവരടുത്തൊന്നും പറഞ്ഞില്ലല്ലോ.
ഇല്ല.
ഉം.
ഇനിയിപ്പൊ മെഡിക്കല് കഴിയട്ടെ.
ഉം. എൻ്റെടുത്ത് പ്രണവ ത്തില് കൃഷ്ണകുമാർ അണ്ണൻ ചോദിച്ചത് എനിക്ക് ഇത്രയും ഫോട്ടോ എന്തുവാന്ന്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം നോക്കി കണ്ടോടിരിക്ക അണ്ണാ റെഡി ആകുമ്പോ ഇങ്ങോട്ടിറങ്ങാന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് പോയിട്ട് വാന്നൊക്കെ പറ
ആഹ് കണ്ണമ്മോനോട് പറഞ്ഞാ?
ഇല്ല ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം ഒന്ന് റെഡി ആയി നോക്കട്ടെ. എന്താവൂന്ന് നോക്കീട്ട് ഉള്ളു അത് അമ്മ പറഞ്ഞു അവള് ആരെടുത്തും പറഞ്ഞില്ല ഉം.
പിന്നെ
പറ.
അവിടെ റിൻസി കല്യാണം പറയാൻ വരുവോ ഇവിടെ?
ആഹ് എനിക്കറിയത്തില്ല.
ഞാൻ പറഞ്ഞായിരുന്നു ചേച്ചിടടുത്ത് കൊണ്ടുവരണ്ടാന്ന്.
ആഹ് അപ്പൊ അവളെന്ത് പറഞ്ഞ്?
ആഹ് വരത്തില് നോക്കാന്ന് പറഞ്ഞ്.
ഉം.
ഉം ഫോണി കൂടെ അങ്ങ് പറഞ്ഞാതി പറഞ്ഞു ഞാന്.
ഉം.
ഉം പിന്നെ
പറ.
ഇന്നുച്ചയ്ക്ക് വെജ് ബിരിയാണിയല്ലേ കഴിച്ചേ?
ഉം.
എങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നം ഒന്നുമില്ലായിരുന്നല്ലോ വയറി
പ്രശ്നമൊന്നുമില്ലായിരുന്നു വെജ് ബിരിയാണി കഴിച്ചിട്ട് ഒന്നും ആയില്ല ചെറിയൊരു സാമാനത്തിന അവര് തന്നേ.
ഉം.
ഉം കൊറ ച്ചേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ ഒരു പെറോട്ട എന്റടുത്തവര് പറ ഒരു പെറോട്ടയും കൂടി മേടിച്ച് കഴിക്ക് ന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പൊറോട്ടയും കൂടി കഴിച്ചപ്പോഴ ഇച്ചിരിയെങ്കിലും വയറ് ഫിൽ ആയേ.
ഓഹ്
അതൊക്കെ അത് അപ്പൊ തന്നെ ദഹിച്ചായിരുന്നു ഞാൻ പിന്നെ ഇന്ന് കിട് ഉം ഉം ഇന്ന് കിട്ടിയതിനകത്ത് നിന്നെടുത്താ ഉം ഫോട്ടോയ്ക്ക് കൊടുത്തേ ഇനി നാളെ ഒരു വർ കൊണ്ട് അത് മറ്റെന്നാ പോവുന്നെന്റെ ചെലവിനുള്ള പൈസ ആയിട്ട് എടുക്കണം ഞാൻ ഗോപുവിനെ വിളിച്ചിട്ടുണ്ട് കൂടെവരാൻ അവൻ മാത് വന്നില്ലാന്നുണ്ടെങ്കിൽ മറ്റേ കണ്ണനെ വിളിച് ണം പോണം അപ്പൊ അവന്റെ വീട്ടി ഹൊന്ന് കേറണം